അക്വാ
പഠിക്കുവാര്ന്ന്
ആഹ് ഇന്ന് എക്സാമൊക്കെ എങ്ങനെ ഉണ്ടാര്ന്ന്എളുപ്പായിര്ന്നോ
കൊറച്ച് പാടായിര്ന്ന്
ആണല്ലേ ആഹ് ആ ഇന്നാലും കൊറ പഠിച്ചതൊക്കെ വന്നായിരുന്നോ?
ആ കൊറച്ചൊക്കെ ബാക്കിയൊക്കെ കയ്യ്ന്നിട്ട് എഴുതിറ്റുണ്ട്
ആണല്ലേ ആ എന്തായാലും നല്ല മാർക്ക് കിട്ടുവായിരിക്കും. പിന്നെ നാളത്തേക്ക് നമ്മുടെ സാറ് പറഞ്ഞ ആ ദ്രവ്യത്തിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാനല്ലേ? ഉ
ആ അതെ.
ആ ആ നീ പഠിച്ചൊ അന്ന്ട്ട്
കുറച്ചൊക്കെ പഠിച്ച് എന്തൊക്കെ അറിയാം ദ്രവ്യത്തെ പറ്റി?
എന്ന് വെച്ച അത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യ ഉള്ളതും ഭാര ഉള്ളതു വായിട്ടുള്ള ഏതൊരു പദാർത്ഥത്തിനെ നമുക്ക് ദ്രവ്യം യൊന്ന് വിളിക്കാലോ. ആഹ് ആ പദാർത്ഥംന്ന് പറയുന്നത് തന്നെയാണ് ദ്രവ്യം
ആ അതെ
ആഹ് ആ
ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യംന്ന് പറയുന്നത് പിണ്ഡം ആണ് ഒരു വ ആ അതെ
ആ പിന്നെ നമ്മള് നോർമലായിട്ട് ദ്രവ്യത്തിന് മൂന്ന് അവസ്ഥകളെ നമ്മള് നോർ ഒരു ലൈഫിലൊള്ളു കരം ദ്രാവകം ബാതകം അല്ലാതെ റ്റൊട്ടൽ എത്രണ്ണം ഉണ്ടെന്നറിയവൊ നിനക്ക്?
ഏഴെണ്ണം ഉണ്ട്
ആഹ് അത് ബാക്കി ഏതൊക്കെയാന്നറിയോ ഇത് മൂന്നും കൂടാതെ
പ്ലാസ്മ, ബോസയൻസിംഗ് കണ്ടൻസേറ്റ്, ഫെർമിയോൺ കണ്ടൻസേറ്റ്, കാർ ഗ്ലുവോൺ പ്ലാസ്മ
ആ ആ ശെരിയാ അതെ ഏഴെണ്ണം ഉണ്ട്
ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മള് മൂന്നെണ്ണ പഠിക്കുന്നെ മൂന്ന് ദ്രാവകാല്ലേ ഒള്ളൂ
അതെ അതെ കാരണം നമ്മക്ക് നോർമലി അങ്ങനെ കാണാൻ പറ്റുന്നേത് മൂന്നല്ലേ ഒള്ളു.
അതാണ് ആഹ്
ആഹ് പിന്നെ പുതിയതായിട്ട് രണ്ട് ദ്രവ്യവസ്ഥയും കൂടി കണ്ടെത്തിയിട്ടുണ്ടെന്നാ പറയുന്നത്. ടൈം ക്രിസ്റ്റലും, എക്സിറ്റോണിയവും.
ജാൻ ടെല്ലർ മെറ്റൽ ന്ന് പറഞ്ഞ്ട്ട് ഒരെണ്ണം കൂടി ഒണ്ടെന്ന് പറയ്ന്ന്ണ്ട്
ആണല്ലേ ഓ ഓ പിന്ന നിശ്ചിത ആകൃതിയും വ്യാപ്തിയും ഒള്ള പദാർത്ഥങ്ങളെ നമ്മൾ ഈ ഖരങ്ങൾന്ന് പറയുന്നത്.
അതുപോലെന്നെ അവർക്ക് തമ്മില്ള്ള അകലം ഭയങ്കര കൊറവായിരിക്കും
ആഹ് ആഹ് അവൾടെ അവര്ടെ ഈ തന്മാത്രകൾ തമ്മിലുള്ള ല്ലെ
ആഹ് ആകർഷണം ഭയങ്കര കൂടുതലായിരിക്കും അതുകൊണ്ട് തൊട്ടടുത്തടുത്തായിരിക്കും.
ഓ ഓ പിന്നെ ഈ ദ്രാവകങ്ങൾക്ക് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു നിശ്ചിത ആകൃതിയും ഇല്ല ആ അതിന്റെ എടയ്ക്ക ആ മോലിക്കുൾസിന്റെ എടയ്ക്കൊക്കെ നറേ ഇങ്ങനെ സ്പേയ്സും കാണും
വാതകങ്ങള ആകുമ്പോ ഭയങ്കര സ്പേസ് ആയിരിക്കും ആ
ആ ആയിരിക്കും ആയിരിക്കും അതെ അതെ പക്ഷെ ഈ ലിക്കുഡിന്റെ എടയ്ക്ക് സ്പേസ് ഉണ്ടെങ്കിലും എടാ നമുക്ക് അവരെ സപ്രസ് ചെയ്യാൻ പറ്റത്തില്ല ആ ആണ് ആണ് കാരണം നമ്മൾ ഇങ്ങനെ ഇപ്പൊ ഒരു കിലോ പഞ്ചസാര എട് ത്ത് ഒരു കുപ്പിയിലിട്ടിട്ട് അതൊന്ന് തട്ടി ഇതാക്കുമ്പോ അത് സ്റ്റോറ് എയ്യുന്ന കാര്യം ഇങ്ങനെ ഓരോ ഇതിന്റെ കാര്യല്ല പറഞ്ഞ സ്റ്റോർ ചെയ്യു ക്കെ ചെയ്യുമ്പോഴേ അതിങ്ങനെ നമ്മളിങ്ങനെ തട്ടി വെക്കുമ്പോ വീണ്ടും നമുക്ക് ഇച്ചിരൂടി പഞ്ചസാര ഇടാനൊക്കെ സ്ഥലം കിട്ടും. പക്ഷെ ഈ ലിക്യുട് ഒക്കെ ഇപ്പോ നമ്മള് എണ്ണോം വെള്ളവും ഒക്കെ ഒഴിച്ച് വെച്ചിട്ടെ. നമ്മള് പിന്നെ അതിനകത്ത് ഇച്ചിരിക്കുടി ഒഴിക്കാനോ, അല്ല അതിങ്ങനെ താത്തുവെക്കാനോ നമുക്ക് പറ്റത്തില്ല.
ഇല്ല ശരിയാണ്.
പിന്നെ ഈ വാതകങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഭയകരയിട്ട് ശബ്‌ ചെയതാൽ അത് പിന്നെ ലിക്യുട് ആവും.
ആഹ് അതെ ആവും.
നമ്മുടെ എൽ പി ജി ഒക്കെ അങ്ങനെ വരുന്നല്ലോ.
ഉം.
ഉം പിന്നെ. ബാക്കിയുള്ളതിനൊക്കെ കൊറേ ഇങ്ങനെ ഈ പ്ലാസ്മക്യും. ഐൻസ്റ്റീൻ കണ്ടൻസ്റ്റാറ്റിന്റെയൊക്കെ വേറെ കുറെ ഇതൊക്കെയുണ്ട്.
പ്ലാസ്മക്ക് ആണ് സൂര്യന്റെ കേന്ദ്രഭാഗത്തുള്ളത്, അത് കൊണ്ട് അത് തിളങ്ങാൻ കാരണവും.
ആണല്ലേ ഓ ഓ. പിന്നെ നമ്മുടെ പ്രപഞ്ചത്തിൽ ഈ ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്ലാസ്മയിലാണെന്ന പറയുന്നത്.
ആഹ് അതെല്ലേ.
ആഹ് ആഹ് എന്ന്‌ വെച്ചാൽ തന്മാത്രകൾ ഭയങ്കര ക്രമരെഹിതമായിട്ടായിരിക്കും ഇതിനകത്ത് കാണപ്പെടുന്നത്. പിന്നെ ഭയങ്കര. ഉയർന്ന ഊഷ്മാവിലാണ് അതിന്റെ ദ്രവ്യം ഉള്ളത്. എനിക്ക് തോന്നു പ്രപഞ്ചം എന്ന് പറയുമ്പം നമ്മുടെ ഭൂമി ഉൾ ഉൾപ്പെടുന്നല്ലല്ലോ അല്ല ചേ. ഭൂമി അല്ല ഭൂമിയുടെ കാര്യാലല്ലോ പറയുന്നേ ബാക്കിയുള്ള മൊത്ത മൊത്തത്തിലുള്ള കാര്യല്ലേ പറയുന്നേ ഉം
ദൈവഗണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗണവുണ്ട്.
ആണല്ലേ ഒ ഓ പിന്നെ ഈ മി മിന്നൽ. ഈ മിന്നലിന്റെ അകത്ത് ദ്രവ്യം കാണപ്പെടുന്നത് പ്ലാസ്മ സ്റ്റേറ്റില്ല.
ആഹ് അതെ
ആഹ് പിന്നെ ഇന്നാണി ഈ ബോസോ ഐൻസ്റ്റീൻ കണ്ടൻസ്റ്റാറ്ററ്റിനെ പറ്റി കേട്ടിട്ടുണ്ടോ നീ.
ആഹ്, കേട്ടിട്ടുണ്ട്, ആ പേര് പോലെത്തെന്നെ സത്യേന്ദ്രനാഥ് ബോസും. ഐൻസ്റ്റീൻ കൂടെ കണ്ടുപിച്ചതാണ് അത്. അത്, അതുകൊണ്ടാ
ആണ് ആഹ് അങ്ങനെ ഒരു അവരുടെ ഒരു കോംബോ വെച്ച് വെച്ചിട്ട്, ആ പേര് ഉ ആഹ് ആഹ്. പിന്നെഅത്പോലെന്നേ ഫെർമിയോണിക്ക് കണ്ടാൻസ്റ്റാറ്റയുണ്ട്.
ആഹ് അതെ അതെ ആറാമത്തെ അവസ്ഥയായിട്ട്.
അതെ അതെ മറ്റേ നമ്മള് പ്ലാസ്മയുടെ കാര്യം പറഞ്ഞതടാ. അത് ഭയങ്കര ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് പ്ലാസ്മ ആവുന്നത്. അത് ഹീറ്റ് കൂടുമ്പം ഈ ഫെർമിയോണിക്ക്. കണ്ടൻസ്റ്റേറ്റ് എന്ന് പറയുന്നത് താഴ്ന്ന താപനില ഇത് ആഹ് ഐസിലും താഴെ ഭയങ്കര തണുത്ത അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഈ ഫെർമിയോണിക് കണ്ടാൻസ്റ്റാറ്റവുന്നത്.
അതെല്ലേ ഈ ജാൻജെലർ മറ്റു കണ്ടല്ലോ നേരത്തെ പറഞ്ഞത് അതിന് ഒരേ സമയം വൈദ്യുത ജാലകമായിട്ടും വൈദ്യുത രോദിയായിട്ടും പ്രവർത്തിക്കാൻ പറ്റും.
ആണല്ലേ ഓ ഓ
അതായത് കണ്ടക്ടറു ആണ് ഇൻസുലേറ്ററുണ്.
ആഹ് ആഹ് ഇനി ക്വാർക്കിനെ പറ്റി കേട്ടിട്ടുണ്ടോ നീ
എല്ലാ പദാർത്ഥങ്ങളിലേയും കാണപ്പെടുന്ന ആ ഒരു ബെസ്റ്റിക് സംഭവം അതാണെന്നാ പറയുന്നേ കാർക്ക് അത് വെച്ചിട്ടാണ് എല്ലാം പദാർത്ഥങ്ങളും ഉണ്ടായിരിക്കുന്നത്.
ആണാണ് ഈ മുറേ ജൽമാനും ജോർജ് സ്വിഗും കൂടിയ അത് കണ്ടുപിടിച്ചത്
ആഹ് മുറേ ജൽമാൻ അല്ലെ
ആഹ് പിന്നെ അവര് ആ ക്വാർക്കിനെ നിർമ്മിച്ചേക്കുന്ന കണങ്ങൾ ഏതാന്ന് അറിയാവോ
ദൈവഗണം ആണോ
ആഡ്രോൺ കണം
ഓ ആഡ്രോ
ദൈവഗണോന്ന് മലയാളത്തിൽ പറയൂന്ന് എനിക്ക്റിഞ്ഞുകൂടാ ഹാഡ്രോൺ എന്നാ ഞാൻ പഠിച്ചത്
ആഹ് ഇല്ല ഇല്ല ദൈവഗണ വേറെയാ തോന്നത് അത് ഹിസ്
ആ ദൈവഗണത ആ ഹിക്സ്പോസോണെ നമ്മള് ദദേവഗണന്ന് പറയുന്നത് തരി ദ്രവ്യത്തിന് പിണ്ഡംന്ന് പറയുന്ന ആ ഒരു ഏഹ കഴിവ് കൊടുക്കുന്ന ഈ ഹിക്സ് ബോസോൺ കണം ആന്നാ പറയുന്നത്
ആഹ് അതെ
ആ ലിയോൺ ലിഡർമാൻ അത് കണ്ടുപിടിച്ചേ
ആഹ് ലിയോൺ ലിഡർമാൻ
ഓസോണിന് ആ പേര് കൊടുത്തരാന്നറിയോ
പോൾഡ് ഇറക്ക്
ആഹ് ആണ് അപ്പൊ കൊറെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ
ആഹ് കൊറെൊക്കെ നമ്മള് വായിച്ച ഓർമ്മ വയ്ക്കും പക്ഷെ പിന്നീട് അങ്ങ് മറന്നു പോകും
മറന്നോവും അതാ
ഈ അടിസ്ഥാന യൂണിറ്റുകളൊക്കെ എന്തോ
ഈ അളവുകളും യൂണിറ്റുകളൊക്കെ പഠിച്ചോ നീ
ആ അതൊക്കെ വായിച്ചോണ്ടിരിക്കുവായിരുന്നു
ആ ആ അതൊക്കെ പിന്നെ നമ്മള് കൊച്ച് ക്ലാസ്സുകളോട്ട് പഠിച്ചോണ്ട് വല്യാ
പഠിച്ചതാ സി ബി എസ് എ എം ജിഎസ് എ പി എസ് ഒക്കെ നമുക്ക് സെന്റിമീറ്റർ ആക്കെ
ഉം പിന്നെ അടിസ്ഥാനമായിട്ട് എത്ര അളവുകലുണ്ടെന്നറിയാമോ ഈ എസ് ഐ യൂണിറ്റില്
ഏഴ് എണ്ണം ആണോ
ആ ഏഴെണ്ണം ആണ്
ആ
പിന്നെ ബാക്കിയൊക്കെ നമുക്കറിയല്ലോ ഒരു കിലോമീറ്റർന്ന് വെച്ചാ എത്ര മീറ്റർ ആ അതൊക്കെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നകൊണ്ട് നമുക്ക് അതൊന്നും വലിയൊരു പ്രശ്നമല്ല അതുകൊണ്ട് അങ്ങനെ ഒള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കത്തുല്ലാ ഏതിന്റെ ആടാ
താപനിലയുടെ യൂണിറ്റ്
കേൽവിനല്ലേ
ആഹ് അതെ പദാർത്ഥത്തിന്റെയോ
പ്രകാശ തീവ്രണതയുടെ ഏതാന്നറിയാവോ
കാൻഡല
ആ ആണ് ഇനി ഈ യൂണിറ്റുകളൊന്നും കൂടാതെ ഈ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ നീ
അസ്ട്രോണമിക്കൽ യൂണിറ്റ് ഒണ്ടല്ലേ ആ ഇപ്പഴാ കേക്കുന്ന
ആഹ് അത് ഒരു യൂണിറ്റ്ല്ലത് ആ പേരങ്ങനെയാണ് മീൻസ് നമ്മൾ ഈ ഭൂമിന്ന് സൂര്യനിലേക്കുള്ള ഒരു ശരാശരി ദൂരത്തിനെ നമ്മള് ഈ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നുള്ള പേരിൽ വിളിക്കുന്നന്നേ ഒള്ളൂ
ആ അതെല്ലേ ആ
ആ അപ്പൊ നമ്മളിങ്ങനെ ഈ ഭൂമിക്ക് പുറത്തുള്ള ഈ ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അങ്ങനെയൊക്കെ പറയുമ്പം നമ്മൾ ആ യൂണിറ്റിൽ ഇങ്ങനെ കംപെയർ ചെയ്ത് പറയും അത് ശരി ക്ക് ഭൂമിയും സൂര്യനും ആയിട്ടുള്ള ഇതാ അപ്പ അ ബേസ് ചെയ്തോണ്ട് ബാക്കി ദൂരം പറയും അതപ്പ നമുക്ക് ഭൂമിയിൽ ആവശ്യം ഇല്ല അത് പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ഈ ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്.
ഓ ആഹ് അത്രയും ദൂരം ഉണ്ടല്ലേ
ആഹ് അത്രയും ദൂരം ഉണ്ട്
ഉം
പിന്നെ ഈ പ്രകാശ വർഷം എന്ന് പറഞ്ഞ എന്തുവാന്നറിയാവോ നിനക്ക്
ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം
ആഹ് ആണ് ആണ് ഈ ശൂന്യതയിലൂടെ പ്രകാശം മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും ഒരു സെക്കന്റില് ഒന്ന് ആലോചി നോക്കെ എന്ത് സ്പീഡിലാ പോവുന്നെന്ന് ആഹ് പിന്നെ ഈ
പ്രകാശത്തിന് വേഗത ഉള്ളത് ശൂന്യതയിലാ
ആഹ് ശൂന്യതയിലാ കാരണം അതുകൊണ്ടാണല്ലോ ഈ മിന്നൽ അടിക്കുമ്പോഴത്തേനും വളരെ പെട്ടെന്ന് ശബ് ആ അത് ശബ്ദത്തിനെക്കാട്ടി വേഗത കൂടിയ കൊണ്ടും കൂടിയാണ് വളരെ പെട്ടെന്നല്ലേ വരുന്നത്
ന്നാൾ നമ്മള് പഠിച്ചിട്ടുണ്ട്ല്ലേ
പഠിച്ചിട്ടുള്ളതാ പിന്നെ ഈ പ്രായായവരൊക്കെ പറയുന്ന ഇടി വെട്ടുമ്പോ അവിടെ നിക്കരുത് പഷെ അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ലല്ലോ ഈ ഇടിയല്ല പേടിക്കണ്ട അയിന് മുമ്പേ വന്നിട്ട് പോയ ആ മിന്നലിനെ ആയിരുന്നു എന്നുള്ളത്
അതെ ആഹ്
ആഹ് പിന്നെ ഈ മൂന്നേ പോയിന്റ് രണ്ട് ആറ് പ്രകാശ വർഷത്തിനെയാ ഒരു പാഴ്സക്ക് എന്ന് പറയുന്നത്
ഒരു പാർ സെക്കല്ലയാ
ആഹ് പാർസെക്ക്
തമ്മില് ദൂരം അളക്കുന്ന യൂണിറ്റ് പാസെക്കാ
പാഴ്സെക്കാല്ലേ ഓ ഓ
ആഹ് അതെ
പിന്നെ പ്രവർത്തിയുടെ യൂണിറ്റ് ഏതാന്നറിയാവോ
ജൂളല്ലേ അല്ല ന്യൂട്ട് ന്യൂട്ട് ആഹ് ന്യൂട്ടണോ ജൂളോ
അല്ല ജൂളാ ജൂളാ ന്യൂട്ടൺ ബലത്തിന്റെ യൂണിറ്റ് അല്ലേ
ന്യൂട്ടൻ മീറ്റർ ആ ഇതിന്റെ ന്യൂട്ടൻ മീറ്റർ എന്നും പറയും തോ
ന്യൂട്ട് ആ ന്യൂട്ടൺ പ്രവർത്തിയുടെതും താപത്തിന്റെതും നമ്മള് ജൂളിലാ പറയുന്നത്
ആഹ്
ആഹ് അതൊന്ന് ഓർത്ത് വെച്ചേക്കണം പ്രവൃത്തിയുടെയും താപത്തിന്റെയും യൂണിറ്റ് ജൂളാണ്
ജൂളാണ് ആഹ് ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണല്ലേ
ആഹ് ആണ് ആണ് പിന്നെ നമ്മള് സാധാരണയായിട്ട് ഈ ദൂര അളക്കുന്നേ നമ്മുടെ ഭൂമിയിലുള്ള കാര്യം പറയോ ദൂരം അളക്കുന്നത് സെന്റിമീറ്ററിലും കിലോമീറ്ററിലും ഒക്കെ ആണല്ലോ അല്ലാതിങ്ങനെ പണ്ടൊക്കെ പറഞ്ഞോണ്ടിരുന്ന മെയിൻ ആയിട്ട് ഇങ്ങനെ അടിക്കണക്ക് ഫാത്തം മൈല് അങ്ങനെയൊക്കെയുള്ള അളവുകളായിരുന്നു
ആഹ് ശരിയാ അന്ന് ഇങ്ങനത്തെ സംഭവങ്ങൾന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ
കണ്ടുപിടിച്ചിട്ടില്ലല്ലോ അന്നേരം ഒരടീന്ന് പറഞ്ഞ അവര് എത്ര ആയിട്ടായിരുന്നന്ന് അറിയാവോ
എത്രയിട്ടായിരുന്നു
പന്ത്രണ്ട് ഇഞ്ച്.
പന്ത്രണ്ട്ഇഞ്ച് ആഹ്
ഒര് ഫാത്തംന്ന്റഞ്ഞാ ആറടി
ഓ
ഒരു മൈലെന്ന് പറഞ്ഞാ ഒന്നേപോയിന്റ് ആറ് കിലോമീറ്ററ്.
ഇപ്പഴാണല്ലേ അപ്പ കൊർച്ചൂടെ സൗകര്യം അന്നൊക്കെ എന്തരു
ആണാണ് ആണ് പാട കാരണഅവര് ഒരടീന്ന് പറഞ്ഞിങ്ങനെ ചെലപ്പ കാൽപാദം വെച്ചങ്ങ്അളക്കുവായിരിക്കും പക്ഷെ എല്ലാരുടെയും കാൽപാദം അതേ അളവല്ലല്ലോ അപ്പൊരു കൃത്യമായ അളവുംഇല്ല
ആഹ് ആ ആയിര്ത്തി തൊള്ളത്തി അറുപതൊക്കെ ആയപ്പഴേ എസ്സെയ് യൂണിറ്റ് വന്നത് അപ്പഴ കറക്റ്റ് ഒരു യൂണിറ്റ് അല്ലാ തന്നെവരാൻ തൊടങ്ങിയത്
വരാൻ തൊടങ്ങിയതാണ് ആണ് ഉം പിന്നെ ഈ അടിസ്ഥാന യൂണിറ്റ് ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നെ ആ അടിസ്ഥാന യൂണിറ്റിനെആശ്രയിച്ച് നിലനിൽക്കുന്നയായിട്ടുള്ള യൂണിറ്റളെ നമ്മള് വ്യൂൽപന്ന യൂണിറ്റൾന്നാ പറയുന്നത്.
ആഹ അതെ
ആഹ് അതുകൊണ്ട് ഈ അടിസ്ഥാന അളവുകളന്നും വ്യൂൽപന്ന അളവുകളന്നും രണ്ടായിട്ടാ നമ്മള് അളവ്കളെ തിരിക്കുന്നത്.
ആണല്ലേ ആഹ
പിന്നെ വേറെന്തക്കെ പഠിച്ചുനീ
പവറിന്റെ യൂണിറ്റ്എന്തുവാ
പവറിന്റെ യൂണിറ്റ്